ആഹ് ട്ടായി പോയി
ആഹ് കട്ടായി പോയി അതെന്ത് പറ്റിയതാ
എന്തോ അറീല്ല ഇന്റെ ഫോണില് എന്തോ ഒന്ന് ഓണായതാ തോന്ന്ണ്ട് ചെവി തട്ടിക്കാണ്ട് എന്റെ
ഔ ഒക്കെ ഒക്കെ
ഇതീല് നമ്മളിങ്ങനെ വെച്ച് സംസാരിക്കുന്നേന്റെ എടക്ക് എന്തോ തട്ടിപ്പോയതാ എന്തോന്ന് വേറെന്തോന്ന് വന്ന് ഒരു എഡിറ്റ് ന്നൊക്കെ പറ്ഞ്ഞ്ക്കാണ്ട്
ആഹ് ആഹ്
ഉം ഹും ആനന്ത് പിന്നെ വിചാരിച്ച് നെറ്റ് വർക്ക് ഇഷ്യൂ എന്തോ ആണന്ന് പിന്നെ മനസ്സിലായത് അങ്ങനെയാണന്ന്
ഉം ഉം
ന്നട്ട് ഇനിപ്പോ അടുത്ത എന്താ ബികോമിന് പോകാനാണോ
ആഹ് അതെ
ഉം ഏ പിന്നെ ഇത് അഡ്മിഷൻ ആയോ
ഇയാ ഇല്ല ഇല്ല
ആഹ് ഹാ
ഹൗസ് വൈഫ് ആണോ
ആഹ്
ഉം ഹും
രണ്ട് മക്കളുണ്ട്
ഓക്കെ
ഉം പിന്നെ വീട്ടിലാരൊക്കെണ്ട്
അമ്മ പപ്പ ചേട്ടൻ അനിയൻ അനിയത്തി
അഅ് ശരി വലിയ ഫാമിലിയാല്ലേ നിങ്ങളത്ര അഞ്ച് മക്കളൊ
അല്ല ആഹ് ഞാ ഹസ്ബൻന്റെ വീട്ടിലാ എന്റെ അനിയത്തി ഏ ഹ് ചേട്ടന്റെ അനിയൻ
ആഹ് അയ്ശെരി
ഉം
ആഹ് പിന്നെ ആ പിന്നെ ഹസ്ബൻഡ് എന്തയ്യുന്നെ?
ഉം ഹസ്ബന്റ് ഷോപ്പില വർക്ക്
അയ് ശരി ആ ഔട്ത്തന്നേണോ?
ആഹ് അതെ
ഉം പിന്നെന്താ ഇഷ്ടപ്പെട്ട പരിപാടികൾ
എനിക്ക് ഈ ക്രാഫ്റ്റൊക്കെയാ ഇഷ്ടം
ആണോ?
ഉം
ഉം അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടോ?
അങ്ങനെ കോഴ്സുണ്ടോ ക്രാഫ്റ്റ്?
ആ ഇണ്ടല്ലോ
ഉം
ഉം ഓൺലൈൻായിട്ട്
ആ ആ
അങ്ങനെന്തങ്കും താല്പര്യം ണ്ടെ പറയ നമു ശരിയാക്കാം ഞാൻ അയ്ന്റെ ഡീറ്റെയിൽസ് വേണെങ്കിൽ അയച്ചരണ്ട ട്ടോ
ആ അക്കെ ആക്കെ
മ്മ്
ഈ നമ്പറിലെങ്കിൽ അയച്ചാതിയേ എത്ര രൂപയാവും
അത് ഞാൻ നോക്കിട്ട് പറയട്ടോ പലത്തിനും ഒരു അഞ്ഞൂറ് അങ്ങനെയൊക്കെ തന്നെയാണോ തോന്നിണ്ട് ഒരു ഇത് അ പക്ഷെ എനിക്കതിനു പറ്റി ശരിക്കറിയില്ല ഞാനും ചെയ്യുന്ന ഒരു വർക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പൊ ഞാന അത് അങ്ങനെ സീരിയസ് ആയിട്ട് നോക്കിയിട്ടുംല്ലേ അത പറഞ്ഞത് ആ ആ ഇങ്ങനത്തെ ഏതായാലും സംഭവംുണ്ട് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക പിന്നെ എന്താ അതിന്പ്പ ഇങ്ങനത്തെ എന്തൊക്കെ വേറെ എന്തൊക്കെ ഓരോ പേരുകളും ഉണ്ടല്ലോ അപ്പോ ആ ആ അതന് ഇപ്പ ഞാൻന്റെ മറ്റേ ഫോണിൽ ജസ്റ്റ് അങ്ങനെ നോക്കുായിരുന്നു
ആ ആ
അ അതിന്റെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അല് ഞാൻ നോ നോക്കിട്ട് ഡീറ്റെയിൽസ് കിട്ടാണെങ്കിൽ ഒന്ന് അയച്ചു തരാം ട്ടോ അപ്പൊ അഡ്മിഷനും കാര്യങ്ങളും എടുക്കയാണെന്നുണ്ടെങ്കി നമുക്കൊരു കാര്യമാവല്ലോ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റിയന്നുണ്ടെങ്കില് പിന്നെ അല്ല മമ്മക്ക് ഇങ്ങനെ പരിചയപ്പെടുമ്പോഴാണല്ല ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയൻ പറ്റാ
ആ അതെ അതെ
ഉം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഇഷ്ടണല്ലേ
ആ അതെ അതെ
മ്മ് പിന്നെ ഇങ്ങനെ ഓൺലെയ്നായ്ട്ട് പഠിക്കുന്നതോ പ്ലെനായിട്ട് പഠിക്കുന്നതൊക്കെ ഇഷ്ട
എനിക്ക് ഇപ്പോ കല്യാണം കഴിഞ്ഞതൊണ്ട് ഓൺലൈനിലായിട്ട് പഠിക്കണതാണ് ഇഷ്ടം
ആഹ് മറ്റേ പൊർത്ത് പോമ്പഴക്കെ നമുക്കൊരു ബദ്ധിമോട്ടാണല്ലോ ല്ലേ
ആഹ് ആഹ് വീട്ടിലെത്താനൊക്കെ പാട അതുകൊൺ ഏഹ് ആഹ് ഹസ്ബൻ്റും പറഞ്ഞത് പോവാൻ പറഞ്ഞ് പഷെ എനിക്ക് അങ്ങനെ പോ പൊറത്തു പോയി പഠിക്കുന്നത് ഒരു ഇന്റ്രോർവേട്ടാണ് ഞാൻ അപ്പം ഏ വെ തൊള്ളായിട്ട് ഞാൻ അത്ര എന്താണ്
തെ സിംഗാവൂല
ഇല്ല ഇല്ല അപ്പ എവിടെയെങ്കിലൊ അകപ്പെട്ടൊക്കെ പോന്നൊക്കെ ഭയ്ങ്കര പേടിയൊള്ളാളാ അപ്പ അ ആ അത് അങ്ങനെ പഠിക്കാൻ പോയാ പറ്റൂല അതുകൊണ്ട് ഞാൻ മേക്സിമം നോക്ക്ണത് ഓൺലൈൻ ഏ ജോലിയളാ
ആഹ് ആഹ് അത് ശരിയാണ് ഉംഹ്
ഏഹ് ഓൺലൈൻ ഏഹ് ഇതേപോലല്ലാത്ത പാട്നയും
ആഹ്
ആഹ് പാർട്ട് ടൈം ആയിട്ടൊക്കെ എന്തെങ്ക്യും അങ്ങനൊക്കെ ഞാൻ പർഞ്ഞ ഇതീക്കൂടി നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ജോലി വേണന്നിണ്ടെങ്കിൽ അങ്ങനെം കിട്ടും അങ്ങനെ പലത് മാർഗ്ഗങ്ങളുണ്ട് ഉം പിന്നെ അതിലാണിന്നിണ്ടെങ്കി ഇഞ്ഞിപ്പോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോളെയ്ത് നോക്കായിരുന്നു അപ്പ ഞമ്മക്കാവശ്യള്ള സാന ആ സമയത്തമ്മക്ക് കിട്ടൂലല്ലോ ആഹ് ഊം
നമ്മള് ഗ്രൂപ്പില് മെസ്സേജ് ഇടണോണ്ട് ആ ഗ്രൂപ്പില് നമ്മള് നമ്പർ എട്ത്ത് ഏ വാട്സപ്പിൽ വന്ന് വിളിക്കും
ആഹ്
ഉംഹ്ഹ് പിന്നെ അച്ഛനു അമ്മക്കൊക്കെ എന്താ ജോലിണ്ടോ
ആ പപ്പ ആ ന്താ ഉം കൃഷിയാണ് അമ്മ ടീച്ചറാണ്
അയ എന്ത് ടീച്ചറ
അമ്മ ഇംഗ്ലീഷ്
ആയ്ശരി
ആഹ്
ഒഹോ ഉംഹും ആഹ് പിന്നെ ഇതില് സിൻ ഏ ലേണായ്റ്റ് സ്കൂൾ ട്യൂഷന് അങ്ങൻത്തെതിന് വേണെന്നിണ്ടേ അങ്ങനിറ കിട്ടും പ്പ് ട്യൂഷനും കാര്യങ്ങളൊക്കെ വേണെന്നുണ്ടെങ്കില് പ്ലസ് ടു വരെള്ള കുട്ടികൾക്ക് അങ്ങനിം കിട്ടും അങ്ങനെ പല രീതീലിണ്ട്
ആഹ് ആഹ് ഓക്കെ
ഞാൻ ഏ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനൊക്കെ താല്പര്യണ്ടോ
അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല
ആ ആ അങ്ങനത്തെ പല ഇതും ഉണ്ട്ട്ടോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബ് ഡെവലപ്മെന്റ് കോഴ്സ് അങ്ങനെ അങ്ങനത്തെ പല ഇതും ഉണ്ട്
ഉം ഈ പത്ത് പത്തിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊക്കെ കോഴ്സ് ഉണ്ട്
ആ അത് ഞാൻ ഇതിന് ഇതിന്റെ ആളോടൊന്ന് ചോദിച്ചിട്ട് പറയാം ആർക്കാണ് പത്താം ക്ലാസ്സിന്റെത് വേണ്ടത്
അതെ എന്റൊരു റിലേറ്റീവിനാ
ആണോ
ആ
ആ പത്താം ക്ലാസ്സിന് പറ്റിയത്ണ്ടോന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാട്ടോ
ആഹ് ആ എ എന്റെ ത് ഈ നമ്പരാ വാട്സആപ്പിൽഒന്ന് ഹായ് ഇട്ടിക്കോ
ആ ഇടാ ഇടാം
ആ ആ
ആ പിന്നെ അങ്ങനത്തെ കോഴ്സും കാര്യങ്ങളും പിന്നെ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലൊക്കെ മാർക്കറ്റിങ് കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലും ആണാ പെണ്ണാ
ആര്
ആ പത്താം ക്ലാസ്സ് പറിഞ്ഞത്
അവള് ഗേള് ആണ്
ആ ഓക്കേ ഓക്കെ എല്ലാ കൂ ആണുങ്ങളാണെന്നണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും വേണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കേ അങ്ങനൊക്കെ പല ഇതും ഉണ്ട് ഞാൻ ചെയ്യുന്ന ഈ വർക്കിലേ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനമാർഗം ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണല്ലേ നല്ലത്
ഉം ഉം
ഉം ഇതില് ഞാൻ പറഞ്ഞേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലെ നമക്ക് ഓൺലൈനായിട്ട് പഠിക്കുകയും ചെയ്യാം ഓൺലൈനായിട്ട് ജോലിയും കിട്ടും ഓൺലൈൻ ഇത് ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കോഴ്സ് പഠിച്ചുകാണ്ട് തന്നെ നമുക്ക് ജോലിയും കിട്ടും മറ്റേ നമ്മൾ കോഴ്സ് പഠിച്ചാലും പിന്നെ നമുക്ക് പിന്നെ ജോലിക്ക് വേണ്ടിട്ട് പിന്നെ വേറെ തിരഞ്ഞെടുക്കണ്ടേ ഇത അതൊന്നും വേണ്ട ഇതിന്റെ ബാക്കി തന്നെ അതും കിട്ടും അങ്ങനൊരിതുണ്ടേ പിന്നെ നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്‌വെയർ സ് സ്വന്തമായിട്ട് ഇണ്ടാക്കാനൊക്കെ അറിയുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിലൊ ക്കെ അതിനൊക്കെ ചാൻസ് കൂടുതലിണ്ടാവും ഇതിലെ അങ്ങനെയൊക്കെയുള്ള പല ഗുണങ്ങളും ഉണ്ട്
ആ ആ
ഉം അതുപോലെ ഓൺലൈൻ ആയിട്ട് ഇപ്പ മമ്മിക്ക് ഇത് വേണെന്നുണ്ടെങ്കിൽ ടീ ഓൺലൈനായിട്ട് പഠിപ്പിക്കാനൊക്കെ താല്പര്യം ര്യണ്ടെന്നണ്ടെങ്കിൽ അങ്ങനേം ഒരു ചാൻസ് ഉണ്ട് ഇതില് ഉം മമ്മി എത്രാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നെ
അമ്മ കു കുഞ്ഞു കുട്ടികളായാ പഠിപ്പിക്കണ
ഏ ഇതാണോ
പത്ത് ഏ പത്ത് വരെയുള്ള പിള്ളേരെ
ആ ആ ആ ഹൈസ്കൂൾ ലെവല് അല്ലേ
ആ
അത്ശരി അതിന് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇതിന് പ്പ ഏതായാലും ഇതിനെപ്പറ്റി ഒരു ഫുൾ ഡീറ്റെയിൽസ് ഞാന് കിട്ടിയന് ശേഷം പറയാം ട്ടോ അയ്നെ പറ്റിയൊര് ഏകദേശൊര് ഉം ഇത് വീഡിയോണ്ട് തോന്ന്ണ്ട് അങ്ങനെയൊക്കെള്ള കാര്യങ്ങളൊക് ഒക്കെ ഞാ അയച്ചര്ണ്ട്
ആഹ്
ഉഹ് പിന്നെന്താ ഇഷ്ടപ്പെട്ട പരിപാടികള്
എനിക്ക് പിന്നെ ഡ്രോയിങ് ഡ്രോയിങെക്കെ ഇഷ്ടം പാട്ടൊന്നും പാട്ന്നത് ഇഷ്ടല്ല അല്ലാതെ ഒറ്റക്ക് ഇരിക്കുമ്പൊ പാടും അല്ലാതെ ഇഷ്ടയില്ല
ഉം
പിന്നെന്താ ആഹ് അതെ എനിക്കിഷ്ടപ്പെട്ണ എ ഈറില് റീൽസ് ലെക്കെ നമ്മള് കേകൊല്ലോ ഒന്ന് രണ്ട് തവണ കേ ക്കമത് മൈൻഡിലിരിക്കും അത് ഇങ്ങനെ പാടും
ആഹ് ആഹ്
ആ ഒരു കാര്യം ചോയ്ക്കട്ടെ
ആഹ്
ഈ ഷോപ്പിനെക്ക ഷോപ്പിങ്ങിനെക്കെ ഏറ്റവും നല്ല വെല കൊറവുള്ള ആപ്പ് ഏതാ
ഞാന് ഓൺലൈൻ ഷോപ്പിങ്ങേ ചെയ്യാറില്യ ഇൻകെന്തോ വിശ്വാസം വെരൂല നമ്മള് ചെലപ്പം പൈസടച്ച് ഉം പിന്നെ പ്രൊഡക്റ്റ് വാങ്ങും ഒ എ എ പ്രൊഡക്റ്റിന് വേണ്ടി കാത്തിരിക്കും പക്ഷെ നമ്മള് ഉദ്ദേശിച്ച എല്ല കിട്ട്ന്ന്ന്ന്ണ്ടെങ്കി പിന്നെ ഞമ്മള് എന്ത്യ്യും
അത് ആ അത് അങ്ങനെ ആ നമ്മക്ക് എനിക്ക് പ റ്റങ്ങനെ പറ്റിയേ ഞാ ഓട്രീത അത് ഒരു റോസ് കളറ് ഫോങ്ക വറായിരിന്നേ ആ നല്ല പിൻപസ്റ്റ് ഓ ഒരു ഫോങ്കകവറ് ക്ഷെ വന്നത് ഒരു ബ്രൗൺ കളറാണ് പക്ഷെ എനിക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റില്ല എനിക്ക് പക്ഷെ അതും ഇഷ്ടപ്പെട്ട് ഞാംപിന്നെ തിരിച്ച്കൊടുത്തില്ല
ആഹ് ഇഷ്ടപ്പെട്ടങ്ക് ആഹ് ഇഷ്ടപ്പെട്ടെങ്കി പിന്നെ കൊയപ്പല്യ മറ്റേത് എന്താ നമുക്ക് ഇഷ്ടപ്പെടൂല്ല പിന്നെ അത് പിന്നെതാവും പിന്നെ വിചാരിക്കും ഓൺലൈനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ആ ഫിറ്റിനൻസരിച്ച് അമ്മക്ക് കിട്ടീലാന്ന്ണ്ടെങ്കി പിന്നെ അത് വേസ്റ്റാവില്ലേ അങ്ങനൊക്കെ കെര്തി
ഞാൻ ഓർ ലൈന്ന് വാങ്ങിച്ചിട്ടുണ്ടേ ഏ ആങ്കിളിലെന്ത് ആഹ് പാന്റിയൊ ണ്ടല്ലോലേ ജിൻസ്
ആഹ് ആഹ്
അത് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ നമ്മള് ര ഒരു രണ്ടടി അടിച്ചിട്ടേ ഇടാവൂ ഇല്ലെങ്കി അത് കീറിപോവും
ഉം ഐശെരി അത് ആഹ് ആഹ് അതുപോലെ ഈ പലാസ ണ്ടല്ലോ ആഹ് ഈ പലാസ അതുപോലെ തന്നെ വെറ്തെ വാങ്ങ്ആ അത് ഞാൻ ഓഫ്ലൈൻആയിട്ട ന്നെ വാങ്ങീക്ക്ന്ന് പക്ഷെ എന്തേതോ പെട്ടെന്ന് കീറി പോകൂലെ എ ഉം അഅ് വെറ്തെ വാങ്ങാപത്തർനൂറ് രൂപ കൊടുക്കും വേണം ന്ന്ട്ട് നമ്മള് വെറ്തെ ആവും ചെയ്യും
കടേന്ന്ഒരു ഒ ത് ഇത് വാങ്ങിച്ചാല് ഒരടി അടിച്ചിട്ടേ ഇടാവൂ
ആഹ് അയിന് ആഹ് തുണിമലൊന്നും അയിന് തുന്നൽ സ്റ്റിച്ച് പിടിക്കൂല്ല ഇമ്മളെ സാധാ മെഷീൻമെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് ഉം
തുപോലെ ഞാംമാക്സിമം ഈ കല്ല് വെച്ച തുണി അതോണ്ട് എട്ക്കത്തില്ല അത് നമുക് ക് ഓ ത് ഒരു രണ്ട് ദോ മൂന്ന് ദെവസെ ഇടാം പറ്റും അത് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റൂല്ല. അങ്ങെ അതാ ഉം ഏ ഷെയ്പ്പടിക്കാൻ് ആ പറ്റണം ഇവിടെ എൻന്റെ വീട്ടിലാണെങ്കി മിഷീല്ലവി ചേട്ടന്റെ വീട്ടില് മിഷയുണ്ട് അതുകൊണ്ട്? ഡ്രസ്സ് വാങ്ങുമ്പോ ഞാൻ അടിക്യും ഇപ്പൊ ഞാൻ ആഹ് ഫ്ലിപ്കാർട്ടില് രണ്ട് ഡ്രസ്സ് ഓർഡർ ചെയ്തി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ. റീല്ല് കണ്ടതാണ് പക്ഷെ എനിക്ക് എന്തോ? അങ്ങ് നല്ല ഇഷ്ടപ്പെട്ട് അത് ഓർഡർ ചെയ്തിക്ക്ണ്.
ഉം ഉം
വീട്ടിലായിര്ന്ന സമയത്ത് ഈ കോട് സെറ്റ് ഏ ജീൻസ് പേന്റ് അയ്ന്റെ കൂടെ ടോപ്പ് അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പം ഇവിടെ വന്നപ്പം ചേട്ടൻ വാങ്ങിച്ചെന്ന് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ ഇടാൻ വേ ഭയങ്കര ഒരാഗ്രഹം അപ്പോഴത്തേനും ഞാൻ ഇന്ന് ഓഡ്ർ ചെയ്ത് പക്ഷെ എനിക്കിപ്പോ ഒരു പേടി ആ സാധനം വരോ ഇത്രയും നമ്മള് ഒരു ഇതില് നിക്യണോ
ആ പൈസ അടച്ചു കഴിഞ്ഞു. ആഹ് ആ പിന്നെ പൈസ അട്ച്ചിട്ടില്ലേ പിന്നെ നമ്മക്ക് പേടില്ല്യ മറ്റേ പൈസ അട് ച്ച്ട്ട് പിന്നെ സാധനം വരൂലെന്ന്ള്ള ടെൻഷൻ അതുംണ്ട് അങ്ങനിംണ്ടാവും.
ആഹ് പക്ഷെ എനിക്കാണെങ്കി ഞാൻ രണ്ട് മൂന്ന് വീഡിയോ കണ്ടേ ഇത് നമ്മളെ അഡ്രസ്